ഹലോ ആ കേക്കുന്നു കേക്കുന്നു ആ ആ കേക്കുന്നു. സുഖാണ്. സുഖാണ് എന്തൊക്കണ്ട് വിശേഷങ്ങള്? മഴയൊക്കെ ആയണ്ട് ഞങ്ങള് രാവിലെ ഞങ്ങള് എല്ലാ ദിവസവും ഉം ഉം ബാക്കി ഇങ്ങ്‌നെ പൂവായിരുന്ന്. രാവിലെ നടക്കാൻ പൂവും.
ആ ന്നിട്ട്.
നടക്കാൻ പോയിട്ട് ഒരു എക്സസൈസിന് പോകണതാ. ഒരു മണി ഒരു മണിക്കൂറ് നടക്കും.
ആ ഞാനും ഓടാൻ പോവാറുണ്ട് രാവിലെ. ആ ഇപ്പ മഴ ആയോണ്ട് പോവാൻ പറ്റുന്നി
ആ പിന്നെ ഇഹ് ക്രിക്കറ്റൊക്കെ ഇഷ്
ആ ക്രിക്കറ്റൊക്കെ ഇഷ്ടാ. പണ്ട് കളിക്കായിരുന്നു. അപ്പ അധികം കാണത്തൊന്നുല്ല പക്ഷേ.
ആണ ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ക്രിക്കറ്റ് കളി ക്കാര്ന്നു. ഇപ്പം അങ്ങനെ കാണാറില്ല. പണ്ട് കാണുവാര്ന്ന്‌.
ആണല്ലേ?
ഹ്മ് ഇപ്പം ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ആരാണെന്നറിയാമോ?
ആരാ?
എന്നിക്ക് ഏറ്റവും ഇഷ്ടള്ളത് സഞ്ജു സാംസൺ.
ഓ നല്ല പ്ലെയറ.
ഉം അതല്ല ഫുട്ബാൾ ഇഷ്
ആ ഫുട്ബോൾ ഇഷ്ടമാണ്. ഫുട്ബോൾ കളിക്കാറുണ്ട്.
ആണോ ഫുട്ബോളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട താരം ഏതാ? ഹും പിന്നെ ഉം ഞാൻ ബ്രസീലിൻ ന്റെ കളിയെനിക്കിഷ്ടാണ്.
ആണല്ലേ ബ്രസീൽ നല്ല കളിയാ
ആഹ് നിങ്ങക്കാരെയിഷ്ടം ഏത് ടീമ-
എനിക്കങ്ങനെ ടീമായിട്ടില്ല.
ഉം അതെ നമ്മള് കളി കാണുമ്പോ ഒരു ടീമിനെ ഇഷ്ടപ്പെട്ട് കളിക്കണം അപ്പഴാണ് കളി കാണാൻ രസം.
ഉം എനിക്കിപ്ലേയേഴ്സിനെ കൂടുതലിഷ്ടം ഞാൻ നിന്ന് കളി കാണാറില്ല അങ്ങനെ കളിക്ക് വെള്ളോടെ
ആണാ ഉം
കളിയൊന്നും കാണത്തില്ലാ താങ്ക് ഇല്ലയില്ല താങ്കളെങ്ങനാ എപ്പഴും കളി കാണോ
ആഹ് അങ്ങനൊന്നും കാണത്തില്ല എന്നാല് വേൾഡ് കപ്പക്ക വരുന്ന ടൈമില് ഊം അന്നേരം കാണും ഉം ടീവീല് ഇരുന്ന് കാണും
ഊം പഠുത്തൊണ്ടല്ലോ
പടുത്തോണ്ട് ഫീബ വേൾഡ് കപ്പ്
ഈം
മ്മ് അതേതക്കെ ടീമുണ്ട്.
കൺട്രീസ് ആണ്.
ആഹ് ഏതൊക്കെ കൺട്രീസുണ്ട്.
ആം ഊം പ്രമുഖ കൺട്രീസ് ഒരാളുണ്ട് ഖത്തറും ബ്രസീലും.
ആ ആന് സിബാ വേൾഡ് കപ്പെന്നും പറഞ്ഞ്. പത്രത്തിലൊക്ക വന്നായിരുന്ന് ഉം എൻ എനിക്കേ ഫുട്ബോള് കാണാനിഷ്ടമെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്രിക്കറ്റ് തന്നാണ്.
ആം നല്ലകാര്യം.
ഉം ക്രിക്കറ്റെന്ന് പറഞ്ഞാ വേൾഡിൽ മൊത്തം ഫേയ്മസ് അല്ലേ ക്രിക്കറ്റുകളി.
വേൾഡ് മൊത്തം ഫേമസാ ഫുട്ബോളല്ലേ കൂടുതൽ ഫേമസ്.
ഈം ഫുട്ബോളും ഫെയ്മസാണ് ഫുട്ബോള് ഫെയ്മസാണ് എന്നാലും ഏറ്റവും കൂടുതലാരാധ് രദ റുള്ളത് ക്രിക്കറ്റിനന്ന് എന്റൊരു തോന്നല്
അല്ല അല്ല ഫുട്ബോൾനാ കൂട്ൾ ആരാധകരുള്ളാ ഉം എവിടെ
നമ്മുടെ ഇന്ത്യേനൊക്കെ ഇന്ത്യേ ന്നക്കെ ടീമുണ്ടല്ലേ. ഇന്ത്യ യെത്രോ പ്രാവശ്യം വേൾഡ് കപ്പ് നേടിയിട്ടുണ്ടതോക്കെയാണ്. ക്രിക്കറ്റിനോടെനിക്കിത്രയിഷ്ടം.
ആഹ്
ഉം പിന്ന വേറെന്തോണ്ട് വിശേഷം.
വേറൊന്നുല്ല മഴയായ ഭയങ്കര കൊതുവാ
ആഹ് കൊതുവാണ് ഭയങ്കര ഡേഞ്ചറ് ഈം ഒന്നാം പോയാലും നടക്കാപോയാലും ഇം കൊതുകടിയാണിപ്പൊ
ആഹ്
ഉം എ
അവിടെല്ലാം കൊതുമൊട്ടയിട്ട്
വെള്ളം കെട്ടി കിടക്കുവല്ലേ അവിടിവിടെക്കെ അതാണ്.
ആഹ്
ഉം വെള്ളവും അഴുക്കും ഒക്കെയുണ്ട് മഴയാകുമ്പം വേസ്റ്റൊക്കെ കിടന്ന് അതിനകത്ത്ന്ന് ചക്കയും മാങ്ങയൊക്കിപ്പ സീസണല്ലേ
ആഹ്
അതാണ് ഭയങ്കര കൊതുവ് ചക്കയൊക്കെ പഴുത്താ വീണ് കേടാവും
അതെ അതെ മൊത്തം വൃത്തിയേടാവും മുറ്റവെല്ലാം.
ഉം പിന്നെ വേറെന്താ ആഹ് പറഞ്ഞോടാ.
ആഹ്
നിങ്ങക്ക് ചക്കയും മാങ്ങയൊക്കെയുണ്ടോ? വീട്ടി
ഇല്ല ഇല്ല
ഇല്ലേ ആഹ് ഞങ്ങക്ക് ഒരുപാട് ചക്കയൊക്കെയ്ണ്ട് ഇഷ്ടാന്നോ ചക്കയൊക്കെ ഇഷ്ടാന്നോ ഇല്ലേ ശോ ചക്ക ഇഷ്ടഇല്ലാത്ത മലയാളിയുണ്ടോ? ഞങ്ങക്ക് ചക്കയായിക്കഴിഞ്ഞാ പിന്നെ ചക്കച്ചിപ്സുണ്ടാക്കും ചക്കയപ്പഉണ്ടാക്കും. ചക്കയടണ്ടാക്കും പിന്നെ ചക്ക ഒണക്കി വെക്കും നമ്മള് ചക്ക കിട്ടാത്ത സമയത്തേക്ക് ചക്ക ഒണക്കി വെക്കും പച്ചച്ചക്ക നല്ല വെയിലത്ത് ഞാനത് പറഞ്ഞ്തരാ ചക്കയാണെ നല്ല വെയില് കൊള്ളും വെയില് സമയത്ത് വെട്ടി നെരത്തും ടെറസിന്റെ മോളില് നല്ല വെയിലത്ത് നെരത്തി ഒണക്കി ഫ്രിഡ്ജില് വെ ഫ്രിഡ്ജിലല്ലാ നല്ലായിട്ട് ഒണക്കിയങ്ങ് നമ്മള്
ഫ്രിഡ്ജിവെക്കോ
ഫ്രിഡ്ജി വെക്കത്തില്ല അല്ലാതൊ കെട്ടി കെട്ടി വെച്ചേക്കും കവറില് കെട്ടി വെക്കും
എന്നങ്ങിട്ടിയൊണക്ക ചക്കയെന്ത്‌ ചെയ്യും
ഇന്നിട്ട് ചക്കയില്ലാത്ത സമയത്ത് നമ്മള് കറിവെക്കും
ഈ ഒണങ്ങിയ ചക്കെയോ
ക്കെ വെള്ളത്തിലിട്ട് കുതുക്കും കറിവെക്കാ നേരത്ത് കൊറച്ചെടുത്ത് വെള്ളത്തിലിട്ട് കുതുക്കും. കുതുത്തിട്ട് ച ചക്കയില്ലാത്ത സമയത്ത് നല്ല ടേസ്റ്റുആണ് പിന്നെ ചക്കക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതല്ലേ ചക്കെന്ന് പറഞ്ഞാ നമ്മൾക്ക് പിന്നെ എന്താ അയിന് ഈ വിഷാംശഒന്നും ചേരുന്നില്ലല്ലേ വളമൊന്നും ഇടുന്നില്ലല്ലേ നമ്മളിപ്പം കടയിന്ന് മേടിക്കുന്ന പച്ചക്കറികളെല്ലാം വെഷം കീടനാശിനി ഇട്ടല്ലേ വരുന്നത്
അതെ അതെ
ഇവക്ക് അങ്ങനെ നമ്മള് ഒരു വളവും കൊടുക്കണ്ട ക്ഷാമ വർഷംതോറും ചെന്ന് ചക്ക അടത്തിയ മതി ഉം അതുകൊണ്ട് ചക്ക ഒരുപാട് ഗുണങ്ങളുള്ളതാ ഫൈബറുകളും വൈറ്റമിൻസുഒക്കെ- ഒരുപാടുള്ളതാണ് ചക്കയില്
ഉം പക്ഷെനിക്ക് ടേസ്റ്റിഷ്ടല്ല ചക്കയുടെ അധികം അതാണ് ഞാൻ അധികം കഴിക്കാധികം ചിപ്സ്ണ്ടാക്കിയാ പിന്നേം കഴിക്കും ചക്ക
ആ-ഹ-ഹ-ഹ അയ്യോ എന്നാലും ചക്കയപ്പൊണ്ടാക്കിയ ഇഷ്ടാന്നോ
അധികം ഇഷ്ടല്ല
ചക്കയപ്പം ശർക്കരയൊക്കെ ചേർത്ത് പാനീയാക്കി നെയ്യൊക്കെ ചേർത്ത്
ഇഷ്ടഅല്ല
ആന്നോ ഞാനിന്ന് വൈകിട്ട് ചക്കയപ്പുണ്ടാക്കാനായിട്ട് ഒരു പഴുത്ത ചക്കയൊക്കെടുത്ത് വെച്ചി ട്ട്ണ്ട് ഞെ വീട്ടിലെല്ലാർക്കും ഭയങ്കര ഇഷ്ടവാ
ഉം നല്ലജോനിങ്ങൊരുപാട് കുക്കൊക്കെ ചെയ്യോ
ആഹ് എല്ലാ വെറൈറ്റിയും ചെയ്യും എന്ത് കണ്ടാലും അത് പരീക്ഷിക്കും.
നല്ലാര്യണ്.
ഉം പരീക്ഷിക്കന്ന് പറഞ്ഞാൽ ചിക്കൻന്റെ പല വിഭവങ്ങള ഉണ്ടാക്കും.
ഉം ഞാൻ നോൺവെജ് പിന്നെയും കഴിക്കും. ഫ്രൂട്ടസ് എന്നും വെജിറ്റബിൾ സൊ ന്നും അത്ര ഇഷ്ടല്ല
അയ്യോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ക കഴിക്കാവർക്കാണ് ഓരോരസുഖങ്ങളൊക്കെ വരുന്നത് ഇമ്മ്യൂണിറ്റിപവർ കിട്ടണമെങ്കില് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം നോൺ വെജ് കഴിക്കാം പക്ഷെ അതിന്റെ കൂടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ കഴിക്കണം ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും
അതെ അതെ വളരെ ശരിയാണ് പിന്നെ ഞാൻ കഴിക്കും എട
ആഹ എടക്ക് കഴിച്ചാ പോരാ നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോ അത് കണക്ക് ഫ്രൂട്ടസും വെജിറ്റബിൾസും കഴിച്ചേ പറ്റൂ എന്നാല് ബാലൻസ് ആയി പോവു അല്ലെങ്കിൽ പല തരത്തിലുള്ള അസുഖങ്ങളു ണ്ടാവും ഫാറ്റി ലിവർ ആ ഫാറ്റി ലിവർ വരുന്നന്ന് പറഞ്ഞാ പി നമ്മള് കാർ്സ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് പിന്നെ എക്സസൈസ് ഇല്ലാത്തത് ആ ചോറ് പിന്നെ എക്സസൈസ് ഇല്ലാത്തത് ഫുഡ് ആവശ്യത്തിന് മീ മീറ്റ് കഴിക്കര്ത് മീറ്റൊക്കെ കൂടുതൽ കഴിക്കുന്ന കൊണ്ടാണ് ഫാറ്റി ടവർ വരുന്നത്
പ്രോട്ടീൻ
പ്രോട്ടീൻ ആ കൊറവും പിന്നെ ആ മെയിനായിട്ട് ഫ്ലാറ്റിലിവ ന്റെ കാരണം എന്താണ് എക്സസൈസ് ഇല്ലാത്തത് രാത്രി ലേറ്റായിട്ട് ഫുഡ് കഴിക്ക രാത്രിയിലൊന്നും അധിക ആഹാരം കഴിക്കരുത് ഫ്ലാലിവററൊക്കെ ഉള്ളവര് ആഹ് ആ ലിവർ വരുന്നത് പിന്നെ എക്സസൈസ് ഒന്നും കുറവാണെങ്കും ഫാറ്റി ലിവർ വരും
അങ്ങനെയാണല്ലേ നിങ്ങള് പിന്നെ എക്സർസൈസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ കൊഴപ്പല്ല
ആഹ നമ്മള് ഞാൻ കൊറച്ച് ആഹ് ഹെൽത്ത് കോൺഷ്യസ് ആണ് ആ നടക്കാനൊക്കെ പോവും ചിലപ്പോഴൊക്കെ സൂംബാ ഡാൻസ്സൊക്കെ ചെയ്യും
ആണല്ലേ
മ്
യോഗ ചെയ്യാറുണ്ടോ
യോഗ ഞാൻ ഇതുവരെയും ട്രൈ ചെയ് ട്ടില്ല യുറ്റൂബിലൊക്കെ നോക്കി ഹേ ചെയ്യുമ്ന്ന് പറയുന്ന കേൾക്കാം പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത്
ആണല്ലേ രോഖിയൊന്നല്ലല്ലോ
വർക്ക്ഔട്ടാണ് വർക്ക്ഔട്ടും ചെയ്യ ഇപ്പം മഴയായോണ്ട് വെളിയിൽ പോയി നടക്കാനൊന്നും പറ്റുന്നില്ലല്ലേ അതുകൊണ്ട് വീട്ടില് വർക്ക്ഔട്ട് ചെയ്യും
ഉം ഇപ്പൊ ഭയങ്കര മഴ ഇവിടാ
ഉം മഴ സീസൺ തൊടങ്ങി ജൂൺ മാസം ആയി ല്ലേ ആവാൻ പോന്നില്ലേ
ആഹ
ഉം സ്കൂള് തുറക്കുമ്പോ മഴയും തുടങ്ങും ഉം ഇല്ല നിങ്ങള് വർക്കൗട്ടൊക്കെ ചെ
ആഹ് ഞാൻ വർക്ക്ഔട്ടൊക്കെ ചെയ്യാറുണ്ട് ജിമ്മിൽ പോവാറുണ്ട്
ആണോ
ഉം
ജിമ്മില് പോയി ആഹ് എന്നട്ട് ജിമ്മിന്ന് പോയിട്ട് വന്നട്ട് മൊട്ടയൊക്കെ ജിമ്മീ പോകുന്നവര് തോനെ മൊട്ടയൊക്കെ കഴിക്കണോന്നു
ആഹ് പ്രോട്ടീൻ കൂടല് കഴിക്കണം നെ കാർബ്സ് മാത്രം കഴിച്ച് കഴിഞ്ഞാ ഉള്ളൊരസ് അസുഖങ്ങള് വരും പ് പ്രോട്ടീനുള്ള മൊട്ടയല്ലാതെ ചിക്കനും കഴി ക്കാം പക്ഷെ മൊട്ട വെലക്കൊറവാ പ്രോട്ടീനും കൂടലല്ലേ
ആഹ് ആഹ് ഏറ്റവും കൂടുതല് പ്രോട്ടീനുള്ളത് മൊട്ടക്ക്യാത്തല്ലേ
ചിക്കനാത്താണ് പക്ഷെ ചിക്കൻ വെല കൂ ട്ട വേടിച്ച് വെച്ചേക്കുവാ ഒരുപാട് ഒരുമിച്ച് വെല കൊറവു ആ
ആഹാ ഒരു ദിവസം രണ്ട് മൊട്ടയെങ്കിലും കഴിക്കണംന്നാ പറയുന്നെ ജിമ്മീ പോന്നവര്
ഉം അഞ്ചാറക്കയിക്കും
ആണാ ആഹ്
എന്നാലേ പ്രോട്ടീൻ കറക്റ്റ് റിച്ചാവത്തൊള്ളൂ മസിലൊണ്ടാക്കാനല്ലേ ജിമ്മീപ്പോന്ന
ഓഹോ പിന്നെ പലതരത്തില് ട്രെയിനിങ്ങ്യുണ്ട് ജിമ്മില് ഇല്ലേ ചെലവർക്ക് വെയിറ്റ് ലോസാവണ്ടവർക്ക് അങ്ങന ചെയ്യും വെയിറ്റ് ഗെയിൻ
അങ്ങനെ പക്ഷെ എല്ലാരും വെയിറ്റ് ലോസ് ചെയ്യുന്നവരും പ്രോട്ടീൻ തന്ന കഴിക്കണം
ആഹ് വെയിറ്റ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവരോ
വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവരും പ്രോട്ടീൻ കഴിക്കണം പിന്നെ കാർബ്സ്
ഓക്കെ ശരി ശരി ഞാൻ പിന്നെ വിളിക്ക്യാം ഓക്കെ